ആഹ
ആക്കെ ഒക്കെണ്ട് പറഞ്ഞോ വേ
പിന്നെ എന്തുണ്ട് വിശേഷം
നല്ല വിശേഷം അവിടെ
ഇവിടെ നല്ല വിശേഷം വൈകുന്നേരം ചായ വെ ചായക്കുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞോ
ഇല്ല്യേ ഞങ്ങളെവ്ടെങ്ങനെ കടികളൊന്നും ഉണ്ടാക്കാറില്ല എണ്ണക്കടികൾ ഉണ്ടാക്കാറില്ല വല്ല ബേക് ക്കറി എന്തെലൊക്കാവും എല്ലാരും ചായ കുടിക്കൂല വ്ടെ ആഹ് ണ്ടാവും എപ്പഴേലൊക്കെ ഉണ്ടാക്കു കടി എപ്പോളോന്നുണ്ടാകു
ആഹാ
ഉം അവിടെങ്ങനെ ഡൈലി ണ്ടാക്കുവോ
ഇവിടെ ഡെയിലി രാവിലെ ഞങ്ങള് കാപ്പിക്ക്ണ്ടാക്ക്ന്നത് ചിലപ്പോ കാണുവായിരിക്കും അങ്ങനെയൊക്കെയാ ഇടിയപ്പൊക്കെ കാണും അല്ലെങ്കി വൈകിന്നേരം അതെയോ
ആഹ് അതൊക്കെവ്ടണ്ട് അതൊന്നാരു കഴിക്കൂല ഇനി എന്തേലും ബാക്കിണ്ടങ്കി രാത്രി ഞാൻ കഴി ക്കണ
കാപ്പിക്കെന്നാ രാവിലെ ണ്ടാക്കാറ്
രാവിലെ അപ്പം ചപ്പാത്തി ഇഡ്ലി ദോശ എല്ലാണ്ടാക്കും മാറി മാറി ണ്ടാക്കും
ഈ അപ്പെങ്ങനെ ണ്ടാക്ക്ണേ
അപ്പം അരിയെ മിക്സിൽ അരച്ചിട്ടേ അത്ങ്ങട് ഒഴിച്ചിട്ട് ഉപ്പിട്ട് ഒരു ച ചട്ടിലെ ഇങ്ങനെ വെക്കാനെല്ല അതങ്ങനെ ലൂസാക്കി കലക്കീട്ട് ഒഴിക്ക അതാണപ്പം ദോശ പിന്നെ അയിനങ്ങെ ഇവിടപ്പന്നാ പറയഹ്
ചെല സ്ഥലത്ത് നിർദോഷ
ഹേ ഹേ ഹേ ഹേ കേട്ടിട്ടില്ല പിന്നെ ദോശ ഉഴുന്നൊക്കെ ഇട്ട് ഹും
ഞങ്ങള് ഇവിടെ ഉഴു ന്നും പച്ചരിയാണ് കൂടുതല് ഉപയോഗിക്ക്ന്നെ
അത് തല ദിവസരച്ചെച്ച് ച്ച് ദോശെ ഇട്ലിയോക്കെ ണ്ടാക്കും ഉം പിന്നെ ചപ്പാത്തിയോ ഇടിയപ്പോ പറഞ്ഞ ഇവിടെ നൂൽപുട്ട്ന്നാണ്
ഓ ഞങ്ങള് അപ്പ ഉണ്ടാക്കും അതെങ്ങനെയാന്ന് വെച്ചാ അരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് രാത്രി അരി പച്ചരി ചോറ് തേങ്ങ ച്ചിരി ജീരകം ഒരു വെളുത്തുള്ളി ചൊവന്നുള്ളി ഈസ്റ്റ് ണ്ടെങ്കി ഈസ്റ്റ് ടാം അല്ലെ ചെലര് പഞ്ചസാര ചേർക്കാം ആമ് അ അതെല്ലാം കൂടി അരച്ച് പിന്നെ കപ് ചെലര് കപ്പി കാച്ചു
ആഹ് തൈര് അതല്ല ഇതൊക്കെ രാത്രിയോ രാത്രിനെ ചെയ്തൊക്കുവോ തൊക്കെ ആഹ് ആഹ്
പ്പൊ രാവിലെ നമ്മള് ഇഡലി ദോശെക്കെ അരച്ച് വെക്കൂലേ അതേപോലെ നല്ല പൊങ്ങി വര് സ്പോ ഞ്ജ് പോലെ
മ്
അപ്പം നമുക്ക് രാവിലെ ആയിട്ട് അത് വെള്ളയപ്പന്നൊക്കെ പറയും
ആഹ് അതല്ല ഇതില്
വെള്ളെയപ്പം പാലപ്പം മ് തേങ്ങ നമുക്ക് ഉള്ളനുസരിച്ച് കൊറച്ച് ചേർത്താ മതി ഞങ്ങള് തേങ്ങ കൊർച്ച് ചേർക്കാറുള്ളൂ തേങ്ങ ചോ റും ചേർക്കും
ആഹ് അത് ഒരു മുറി എടുക്കുവോ തേങ്ങേന്റെ അതൊ അത്രയൊന്നുംല്ലേ
ഇല്ല ഇല്ല ഒരു മുറിയുടെ പകുതിയക്കെ എടുക്കു ളൂ പിന്നെ നമുക്ക് അംഗങ്ങള് അധികൊ ഒണ്ട് ഒത്തിരി വേണെങ്കി ഒരു മുറി തേങ്ങ എടുത്ത അത് ടേസ്റ്റ് ച്ച് കിട്ടും അങ്ങനെ വരും അപ്പൊ ഈ അപ്പത്തിന് നമ്മള് കടലക്കറി മൊട്ടക്കറി അങ്ങനെള്ള കാര്യങ്ങൾ ചെയ്യാം നമക്ക് കഴിക്കാം
ഇവിടെ അങ്ങ് തന്നെ കട്‌ല റി മുട്ടക്കറി ല്ലി ചെലപ്പോ ചട്ടി വി ഇഷ്ടല്ല ചക്കരക്കിഴങ്ങ് ഇഷ്ടല്ല വ്ടെ എന്തേലും കാര്യ
ചക്ക ഇഷ്ടല്ലേ എന്തോ
അപ്പോ നമ്മൾ എങ്ങനെ അറി തേങ്ങ അരച്ച
ആ ചട് ഉവ്വോ ഉവ്വോ ഉവ്വ് ചട്ട്ണി ഉണ്ടാകും തേങ്ങ അരച്ച്
അതെന്നും വെക്കലില്ല ഞാൻ മാത്രേ കൂട്ടൊള്ളൂ
അത് ദോശയ്ക്കും ഇഡലിക്കൊക്കെ ചട്ട്ണി വരും പിന്നെ ആ ചെലർ അപ്പ അപ്പത്തിന് ചട്ട്ണി ഇണ്ടാക്കും അങ്ങനെണ്ടാക്കാറുണ്ട്
പിന്നെ വേറെന്തെന്നാ പുട്ടൊക്കെ ഉണ്ടാക്കോ
പുട്ടും ഇവിടെ ആർക്കും വലിയ ഇഷ്ടന്നില്ല എപ്പളെങ്കിലും ഉണ്ടാക്കുള്ളൂ പുട്ട് പഴം അല്ലെങ്കി കടലക്കറി ചെലപ്പോഇവിടണ്ടാകും ഓക്കേ ഇവിടെ ചെറിയ മോൻഇണ്ടെങ്കി ഓന്ക് ഇഷ്ട്ട ഓൻ ആ ചപ്പാത്തി ചപ്പാത്തി ഇടക്കിടക്ക് ചപ്പാത്തി ഇണ്ട എടുക്കണ്ട പൂരിണ്ടാക്കും മ് പൂരിണ്ടാക്കൂലേ പൂരി
പൂരി ഉണ്ടാക്കും അത് എണ്ണയിൽ പൊരിക്കുന്നതോണ്ട് അതിനത്ര താല്പര്യ ഇല്ല ചപ്പാത്തിയാണ് കൂടുതൽ ഇഷ്ടം ആ അതെയ
നിപ്പോ വായി
വെള്ളം ഇല്ല വേണ്ട ചോറൊക്കെ ഒറ്റ വെപ്പോള്ളു അത് ഒന്ന് ചൂടാക്കും രാത്രി കറിഒക്കെ ഉണ്ട് എല്ലാം രാവിലെ കറിയും മീനും ഉപ്പേരി ഒക്കെ ഉണ്ടാക്കും ഒറ്റ വെപ്പോള്ളൂ ഇപ്പൊ പിന്നെ നല്ല ചൂടൊക്കെ ആയി ണ്ടും രാവിലെ നേരത്തെ വെക്കോലോ ചോറ് കൊണ്ടവാഞ്ഞിട്ടാ അപ്പൊ ഞാനത് ചൂടാറി കഴിഞ്ഞാല് ഫ്രിഡ്ജ് വെക്കും പിന്നെ വൈകുന്നേരം തിന്നാൻ നേരത്ത് ഇട്ത്ത് ചൂടാകും ല്ലച്ചിട്ട് നേരത്തെ അവളല്ലേ
ഉവ്വ ഉവ്വ
പിന്നെ ഈ മൂ ന്നാളാകുമ്പോ രണ്ട്രാവിശ്യം വെക്കാമാത്രം ഒന്നുല്ലല്ലോ
ഇല്ല ഇല്ല ശരിയാത് പിന്നെ കൃഷി എന്തെങ്കിലൊക്കെ ഉണ്ടോ
തറവാട്ടിത്തോര് ഇങ്ങനെ ചെയ്യണ്ട് ഏയ്‌ ഇല്ല വേറെ കൃഷിയൊന്നുയില്ല ആ പച്ചമുളൊക്കെ ഉണ്ട് ഓ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം പച്ചമുളക് അങ്ങനത്തെയൊക്കെ അതൊക്കെ ചെയ്തു പോയതാ കൂടുതൽ സ്ഥലൊന്നുയില്ല റോഡ് സൈഡിലാണ് വീടെ
ഞങ്ങക്കിവിടെ കാപ്പി കുരുമുളക് കൊക്കോ ഏലം ജാതി കൊടംപുളി-
ആഹ് ആഹ്
അങ്ങനെ ഒള്ള
ആഹ് ആഹ്
ഇപ്പം അത്യാവശ്യം പച്ചമുളക് തക്കാളി വഴുതന അതൊക്കെ നമ്മുടെ അത്യാവശ്യത്തിന് അതൊക്കെയുണ്ട് പറമ്പില്
ആ വീട്ടാവശ്യത്തി പോവണ്ടല്ലോ
വേണ്ട പിന്നെ മുളക് കൃഷി ചെയ്യുന്നുണ്ട് ഒരു മാലിമുളക് മാലിമുളക് എന്ന് പറഞ്ഞൊരു മുളക് കൃഷി ചെയ്യുന്നുണ്ട് അത് പച്ചക്കളറ് തന്നെ കോടാലും ഉണ്ടമുളക് പച്ചമുളക് ഉണ്ടമുളക് എന്ന് പറയും ചില സ്ഥലത്ത് കരണം പൊട്ടമുളക്ന്ന് പറയും കോട ചില ചർത്ത് ഗുണ്ട മുളക്ന്ന് പറയും ചില സ്ഥലത്ത് മാലി
ആ ഉ മുണ്ടമുളക്ന്ന് പറയും ഉരുണ്ടിട്ടല്ലേ അത്
ആ ഉണ്ട മുളക്
ആഹ
അത് ച ചിലത് നെയ്യിന്റെ ചുവവുണ്ട് പാലിന്റെ ചുവ പോലെ തരുുന്ന മുളകുണ്ട് നമ്മള് മീനില് കറിലൊക്കെ ഇട്ടാ നല്ല ടേസ്റ്റാ ഒരെണ്ണം ഒക്കെ നമ്മൾ ഇടാ്പോളും മൂത്തതാണെങ്കിൽ നല്ല എരുവ
ആഹ അത് എന്താ വി തക്കെ വങ്ങതോ നിങ്ങല്ലാം ഉണ്ടാക്കിയത്
അത് ഞങ്ങിവിടെ കൃഷി ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ച് പറമ്പുണ്ട് അപ്പ അതില് കൃഷി ചെയ്ത് ആ മുളക് നമ്മള് കൃഷി ചെയ്തുണ്ടാക്കുന്നുണ്ട് അത് കൊടുക്കും നമ്മൾ പുൊറത്തുണ്ട കൊടുക്ക ചെയ്യുന്ന അങ്ങനെ
ശിക്കെ
ആഹ് ഇതൊക്കെ ഒെ ചെയ്യണം പിന്നെ വളം നമ്മൾ വളംൊഴിക്കും ിക്കണം ഉം
അതന്നെ ഇതൊക്കെ ആര ചെയ്യ ആര് വിളിക്കള്ളൂ
ഇത് ഞങ്ങള് തന്നെ ചെയ്യുന്ന
ഉം
പിന്നെ ഒത്തിരിയൊക്കെ ഏലത്തിനൊക്കെ വല്ല പുല്ൊക്കെ കയറി പണിക്കാരെ വിളിക്കും
ആ ഹസ്ബന്ഡറ് പുറത്തന്നും പോില്ല അവിടെത്തന്നെ വീട്ടിലത്തെ പണി എടുക്കും
കൃഷി തന്നെയാ ഞങ്ങക്ക് കൃഷി തന്നെയാ പിന്നെ കപ്പ്ളങ്ങൊക്കെ ഉണ്ട അവിടെ കപ്പ്ളങ്ങ
ആഹ കഥകത്തല്ലേ ഇ എടെ ഇവിടെ കറ കെ എത്തുന്ന വ
എന്താ
അത് ഞമ്മള് പേരു വെക്കും അ ഉ പറ കറകത്ത്
കറുകെട്ട് ഓ ചിലത് ഓമക്കാന്ന് പറയും ഇംഗ്ലീഷില് പപ്പായാന്ന് പറയും ചിലത് ഓമക്കാന്ന് പറയും ഞങ്ങള് ഇവിടെ കപ്പ്ളങ്ങന്ന പറയുന്ന എല്ലാരും
കപ്പളങ്ങെ ഞണ്ട്ക്കെ ചെനണ്ട്
അത് നമ്മള് കത്ത മോ ഉ ഒഴിച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റാ
ആഹ അതെ അറിയ അതുപോലെ പ പഴുത്തത ടേസ്റ്റ് അല്ലേ അ മാത്ര ഉണ്ടാവല്ലേ ഇവിടെണ്ട